ഹലോ.
ആഹ് കേൾക്കാമോ.
ആഹ് കേൾക്ക്ന്നുണ്ട്.
ആഹ് ഓക്കെ ഓക്കേ ആഹ്. ആഹ് കേൾക്കാം കേൾക്കാം എന്തുണ്ട് വിശ്ഷം സുഖായിട്ടിരിക്കുന്നൊ.
ആഹ് സുഖായിട്ടിരിക്ക്ണ്.
ഓക്കെ പിന്നെ ഇപ്പന്ത് പരിപാടി വെറുതെ ഇരിക്ക്യാന്നോ.
ആഹ് ഇപ്പൊ കുളി കയ്ഞ്ഞ് വെർതെ ഇരിക്ക്യാണ്.
ആഹ്.
നിങ്ങളെന്താ പരിപാടി ജോല്യൊക്കെ ചെയ്യണ്ടോ.
ആ ജോലി എന്താ അങ്ങനെ പൊർത്ത് ജോലിക്കൊന്നും പോകുന്നില്ല. കുട്ടികളുള്ളോണ്ട് വീട്ടിൽ തന്നെയാണ് വീട്ടില്ങ്ങനെ വെറുതെ ഇങ്ങനെ. ജോലിയെല്ലാം ഒതുക്കിയിട്ടിഞ്ഞിരിക്ക.
ആഹ് ആഹ് ഭക്ഷണൊക്കെ പാ ഒക്കെ റെഡി ആയോ.
ഭക്ഷണൊക്കെ രാവിലെ റെഡിയാവും ഹസ്ബൻഡിന് ചോറ് കൊണ്ടോള്ളതുകൊണ്ട് ഭക്ഷണൊക്കെ രാവിലെ റെഡിയാവും.
ആഹ് ആഹ്.
ഉം പിന്നെ പുറത്ത് മക്കള് രണ്ടും. ചെറിയ കുട്ടികളാണ് ഒരാള് എൽ കെ ജിയിലും ഒരൊന്ന ഒരാൾ ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്നു.
ഏഹ് ഏഹ് മക്കളൊക്കെ സ്കൂള് പോയിട്ടുണ്ടാവുലെ.
പിന്നെ അവ്ടെ ആരൊക്കെയുണ്ട് വീട്ടില്.
വീട്ടില് ഉമ്മുണ്ട് ഉപ്പണ്ട് പിന്നെ ഹസ്ബൻറ്ണ്ട്. രണ്ട് മൂന്ന് കുട്ടികള്ണ്ട് രണ്ടാള് സ്കൂൾ പൊയ്ക്ക്ണ് ഒരാൾ ചെറിയതാണ്.
ഓഹ് അങ്ങനെയാ.
ആഹ്. ചെറിയൊക്ക് രണ്ടര വയസ്സായിട്ടൊള്ളു അപ്പൊ പിന്നെ. മോള്ണ്ട് വീട്ടില് അ ആഹ്.
എന്തോ വി ട്ടില് ഞാനും ഹസ്ബൻഡും കുട്ടികളും മാത്രേ ഉള്ളൂ
ഏഹ് ഏഹ് അപ്പൊ എല്ലാരും പോയപ്പോ പിന്നെ ഒറ്റക്കാവല്ലേ
ആഹ് അതെ ഒറ്റയ്ക്കായി അത്വല്ല അപ്പറൊ ഇപ്പറൊന്നും ആരും ഇല്ല അങ്ങനെ
ഏഹ്
അവിടൊള്ളോരും ജോലിക്ക് പോയിരുന്നു-
ഏഹ് ഏഹ് ഏ അപ്പൊ തനിച്ചിരിക്ക്വാവുംല്ലേ
ആഹ് ഇപ്പൊ പിന്നെ ബ്രദർ ഇങ്ങോട്ട് വന്നു ആളോവിടെണ്ട് ഉം
ഇപ്പൊ ഫ്രീ ആയില്ലേ അപ്പൊന്ന് ജോലിക്കൊക്കെ ശ്രമിച്ചൂടെ
ഫ്രീ ആയി എങ്കിലും സ്കൂളിൽ- പോയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സ്കൂളീന്ന് വിളിച്ചാൽ പോകാനേ-
ആഹ് ആഹ്
ഏ കുട്ടികൾക്കെന്തെങ്കിലും ഇപ്പ എടയ്ക്ക് തന്നെ മൂത്താൾക്ക് ഛർദ്ദില് പോലെ വന്ന് അങ്ങനെ പോകേണ്ടി വന്നു ഇന്നാ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ പോകൻ ആള് വേണം അതുകൊണ്ടാണിങ്ങനെ നിൽക്കുന്നത് പിന്നെ എന്തേലും നോക്കണം അന്നെരം ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കണം പിന്നെ വീട്ടിലമ്മ ജോലിക്ക് പോകുന്നയാ
ആഹ് ആഹ് ആഹ്
അപ്പൊ വീട്ട ആരും ഇല്ല അങ്ങനെ പെട്ടെന്നൊന്ന് വിളിച്ചാല് ഓടി ചെല്ലാനാളില്ല നമ്മള് നമ്മള് ജോലിക്ക് കേറി കഴിഞ്ഞാ പിന്നെ നടക്കത്തില്ലല്ലോത് അതല്ല- നമ്മള് ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം അവിടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റത്തില്ല
ആഹ് ഉണ്ടല്ലേ പിന്നെപ്പോ വൈകിട്ടല്ലേ എത്തൊള്ളൂ
ആഹ് മൂന്നര ആവുമ്പോഴെത്തും
ഉം ഉം ആഹ് മക്കള് മൂന്നരാമ്പൊത്തേനെത്തൂല്ലെ
ആഹ് ഒരു ഞാനൊര് മൂന്ന് മണിയാകുമ്പോയെറങ്ങും പത്ത് മിനിറ്റത്തെ കാര്യേള്ളൂ നടന്നാ അപ്പുറത്താ സ്കൂള്-
ആഹ് ആഹ് ആഹ് അപ്പൊ വിളിക്കാനൊക്കെ പോകുമ്പോ ബുദ്ധിമുട്ടാണല്ലേ
അപ്പൊ നമ്മള് ജോലിക്ക് പോയാ പിന്നെ അതൊന്നും നടക്കു
നടക്കൂല അതാ ജോലിക്ക് പോയി കഴിഞ്ഞപ്പഴാ- വിടാ വിടത്തില്ലല്ലോ അങ്ങനെ പെട്ടെന്നൊന്നും
ആഹ് അതന്നെ അതന്നെ ജോലി കഴിഞ്ഞ് വരുമ്പോ എന്താലും അഞ്ചുമണിയൊക്ക ആകും വൈകുന്നേരം ആവില്ലേ
ആഹ് അതെ അതെ
ഉം ഉം വേറെ എന്തൊക്കെയാ പാട് മഴയുണ്ടോ
ഇവിടെ രണ്ടു ദിവസം കൊണ്ടൊരു മങ്ങിയ ഒരു മങ്ങിയ കൂട്ട് നിക്വാരുന്നു പിന്നെ രാവിലെ ചെറിയതായിട്ട് ചാറി പിന്നിപ്പം കൊറച്ച് കൊറച്ച് നേരം കൊണ്ടിപ്പം വെയിലൊണ്ട് വലിയ വെയിലില്ല എന്നാലും ചെറിയ രീതിയിലൊള്ള വെയിലൊണ്ട് അവിടെങ്ങനാ മഴയുണ്ടോ
ഇല്ലില്ല ഇവിടെ രാവിലെ ചെറുതായിട്ടുണ്ടായിരുന്നു ഇപ്പൊ നല്ല വെയിലാണ് പൊറത്തെറങ്ങാൻ പറ്റാത്ത വെയിലൊണ്ട്
ഓഹ് ഇവിടെ വല്യ ചൂടുള്ള വെയിലൊന്നും അല്ല പക്ഷെ തുണിയൊക്കെ കഴ്കിട്ട് ലൊന്നും അങ്ങനെ അധികം നന്നായിട്ട് ഒണങ്ങത്തൊന്നുല്ല ആ രീതിയിലുള്ള വെയിലാ ഉം
അപ്പ ഈ ഈ സമയയാവുമ്പോ തുണിഒണങ്ങികിട്ടാനാണ് ബദ്ധിമുട്ട് വെരല്.
ആഹ് ബുദ്ധിമുട്ട് വെര്ല് അങ്ങനാ അമ്മക്ക് പൊ അകത്തിടാനൊള്ള സൗകര്യവും കൊറവായത് കൊണ്ടും എന്നാലും കഴിവും നമുക്ക് കൂട്ടി കൂട്ടി വെക്കുന്ന ഭയങ്കര പ്രശ്നല്ല അതൊണ്ട് ദേവ്സം മഴയാണെല് ബുദ്ധിമുട്ടാ മഴയാലും മെയിലായാലും തുണിയ അന്നന്നൊന്നും കഴുകും കഴിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ നമ്മള് കൊഴേയും ചെയ്യും തുണി കഴുകി കഴുകി കൊഴേയും ചെയ്യും
അഹ് പിന്നെ ബുദ്ധിമുട്ട
അതെ
ഉം
പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ
ആഹ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി
ആഹ് അവിടെന്താ ഉണ്ടാക്കിരാ ഉച്ചികൽത്തേക്ക്
ഉച്ചക്ക് ചോറും വെണ്ടക്കൊണ്ട് കറിയൂ വെച്ചിട്ടുണ്ട് പിന്നെ മീനുണ്ട് ആ വെണ്ടക്ക് കറി വെക്കും
അതെങ്ങനെ വെണ്ടെങ്ക കറിവെക്കുന്നേ
ഏഹ്ങ്ങളെ ഭാഗത്ത്
വെണ്ടക്ക ഞങ്ങള് വെണ്ടക്ക ഞങ്ങള് അതായത് കട്ട് ചെയ്ത് അരി ഞ് ആഹ് മെയ്ക്ക് വരട്ടി പോലെ വെക് അല്ല കറ ആയിട്ട് ഞാന അങ്ങനെ വെച്ചിട്ടില്ല എനിക്കങ്ങനെ അറിയാ
അങ്ങനെ ഉപയോഗിക്കും കറി ആയിട്ട് ഉപയോഗിക്കും തേങ്ങ അരിച്ചി കറി വെക്കും മുളക് ഇട്ട്ങ്ങാണ്ട് പുളിയൊക്കെ ഒയിച്ങ്ങണ്ട് കറി വെക്കും അങ്ങനെയൊക്കെ വെക്കും ആഹ്ആഹ് അമ്മള് എന്താണ് വെളിച്ചെണ്ണിൽ കട് കും പിന്നെ ഏ എന്താ പറയാ കറിവേപ്പിലി ഒക്കെ ഇട്ടുംങ്ങാണ്ട് പിന്നെ ഇതില്ലേ ഉലുവല്ലേ
ആഹ് ഉലുവ
ഉലിവക്കെട്ട് പൊട്ടിക്ക
ആഹഹ
ആ അത് കഴിഞ്ന്റെഷം പിന്നെ അമ്മളെ എന്താണ് വേണമെങ്കിൽ ഒരു ഉള്ളി എടു ക്ക അല്ലെങ്കിൽ സ തക്കാളി മാത്രം ഉപയോഗിച്ചും ങ്ങാണ്ടൊക്കെ ഉണ്ടാക്കും തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് ങ്ങാണ്ട് വാട്ടിങ്ങാണ്ട് നല്ല വാടി വന്നീന്റെഷം പിന്നെ ഏഹ് മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇടുക പിനെ ആ പിന്നെ എന്താ പറയാ എന്താണ് പിന്നെ കൊർച്ച് വെള്ളം ഒഴിച്ച് വെള്ളം തളച്ച് വരുമ്പോ വെണ്ടൊക്കെ കഷ്ണം മുർച്ചത് അയില് ഇട്ട് കൊടുക്ക
വെണ്ടയ്ക്ക എങ്ങനെയാണ് മുറിച്ചത് അത് അല്ലാതെ കീറിയയിട്ടെല്ലാല്ലോ മുറിച്ച
അല്ലല്ല സാധാ അമ്മള് മേയ്ക്കപ്പുരട്ടേക്ക് ചെർ താക്കിയ കട്ടെയ്യുലേ ആ അയ്നെക്കാട്ടി കൊർച്ചും കൂടി ഒരു വലപ്പത്തില്
ഓക്കെ അങ്ങനെ കട്ട് ചെയ്ത് ട്ട് ഇത് അപ്പൊ ഈ തിളച്ച വെള്ളത്തിലോട്ട് ഈ വെണ്ടക ഇട്ടിട്ട്
വിട്ടിട്ട് നല്ലോണ്ണം തൾപ് വെന്ത്‌ വന്നിന്റെ ക്ഷം അപ്പൊ കുറുകിയ ടൈപ്പിലാവും കറി ഒന്ന് കുറിക് ആഹ് ആഹ് പിന്നെ ചെലോരായിക്ക് തേങ്ങ അരച്ചി ങ്ങാണ്ട് ഒയ്ക്കുനുണ്ട് അങ്ങനെയും കറി വക്കലുണ്ട് അല്ലാതും ഉപയോഗിക്കാം
അപ്പൊ നല്ല ടസ്റ്റ് ആണോ കഴിക്കാന്
ആഹ് ടേസ്റ്റ് ആ ചോറിന്റെ കൂടെ കഴിക്കണ്ട
ഓക്കെനി അങ്ങനൊന്ന് ണ്ടാക്കി നോക്കണം ഞാൻ അങ്ങനൊന്നും ഉണ്ടാക്കിട്ടില്ലഞാൻ മിൽക്കൊര്ടി പോലെ
ട്രൈയ്യെയ്ത് നോക്ക്
അങ്ങന ആ ഒണ്ടാ
ആഹ് ആഹ് ഇവടെ രണ്ടും വെക്കും കറിയായ്ട്ടും വെക്കും മേക്ക്പുരട്ടി ങ്ങനൊക്കെ ണ്ടാക്കും.
ഉം അപ്പൊ വെണ്ടക്ക കറിം പിന്നെ വേറൊന്നുംല്ല മീൻ കറിയൊന്നുംല്ലയോ
ഇല്ല ന്ന് വെണ്ടക്കൻന്റെ കറിയാണ് മീൻകറി ആവുമ്പോഴും മക്കൾക്ക് വല്യ ഇഷ്ടല്ല. മീനോട് പൊതുവെ മക്കക്ക് വല്യ താല്പര്യ കൊറവാ
അപ്പ ഹസ്ബന്ഡ്ന് ഹസ്ബന്ഡിന് വേണ്ടയോ കറിയൊന്നു
കറിയാ അവർക്ക് ഈ കറിയെന്നെ കൂട്ടും ഒര് രാവിലെ ജോലി കോയ പിന്നെ രാ രാത്രിയാവും വരാൻ അപ്പൊ പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം ആവ്ശ്യല്ല.
ആഹ് ങ്ങ
അപ്പ രാത്രിയക്കെ അധികം ച
ഉ വടെ പിന്നെ നെയ്മത്തി ണ്ടായിര്ന്നു അത് കറി വെച്ചു അത് കറിം വെച്ച് വറുത്തൊന്ന് കിട്ടിയതാ
ആ ആ് ങ്ങളെങ്ങനെ കാ തേങ്ങ അരച്ചിങ്ങാണ്ട ഉപയോക്കല് അല്ലെങ മുളകട്ട് കാണ്ടോ
തേങ്ങ വെച്ച് കറി വെക്കും മൊളകിട്ട് കറി വെക്കും എടക്ക് തേങ്ങ കറിയും വെ ക്കും എടക്ക് മുളക് കറി വെക്കും
ഏ തേങ്ങെക്കള്ള ഭാഗാണോ അല്ലെ തേങ്ങ ങ്ങൾ പൊർത്ത്ന്ന് വാങ്ങല കടെന്ന് വാങ്ങല
തേങ്ങ ഉള്ള ഭാഗവാ നമുക്ക് തേ തെങ്ങുണ്ട്
ആഹ് ആഹ്
അതൊ തേങ്ങയ്ക്ക് ബുദ്ധിമുട്ടൊന്നുല്ല ഇതുവരെ ബുദ്ധിമുട്ടുകളൊന്നും ണ്ടായിട്ടില്ല അ
ഉ ഉം
അവ്ടെ ങ്ങന തേങ്ങ കിട്ടാറുണ്ടോ ഉം ഉണ്ടല്ലേ പൊറത്ത് തേങ്ങയുടെ വെല എത്രാന്ന് പോലും നമുക്ക് അറിയത്തില്ല എത്രാ പൊ തേങ്ങടെ വെലന്ന്റിയാവോ
ആഹ് ഇല്ല ഇല്ലേ നമ്മുക്ക് വല്യ ഐഡിയ ഇല്ല.
ആഹ് മേടിക്കാത്തൊണ്ട് വല്യ ഐഡിയ ഇല്ല.
തേങ്ങക്ക് വെല കൊറവാണ് ന്നൊക്ക കേട്ടിര്ന്ന് പ്പ വെളിച്ചെണ്ണ ക്കായാലും വെല കൊറഞ്ഞിക്ക്ണ് തേങ്ങക്ക് വെല കൊറവായപ്പോ പിന്നെ
പൊർത്ത്ന്ന് വാങ്ങലില്ല വെളിക്ക വിളിച്ചണ്ണ അപ്പ മ്മക്ക് അറിയില്ല. ഓരോരുത്തല് പർഞ് കേട്ടിട്ട്ള്ള അറിവെള്ളു.
പൊറത്തിന്ന് വാങ്ങത്തില്ല വിളിച്ചണ്ണ ല്ലേ.
ഇല്ലല്ല പൊർത്തന്ന് വാങ്ങലില്ല അമ്മളാട്ടി ഉപേയ്ക്കലാ
അങ്ങനാ
ഉ ഉം
ഇവ്ടെ ആട്ടാനൊന്നും അങ്ങനെ ആളില്ലാത്തൊണ്ട് നമ്മളയ്ന്റെ പുറക നിക്കാത്തോണ്ട് അങ്ങനെള്ള പരിപാടിയൊന്നുംല്ല ആ അമ്മ ജോലിക്ക് പോകവും. ആഹ് പൊർത്ത് ന്ന് വാങ്ങല.
ഏ്
പിന്നെ എന്നാ എന്റെ അമ്മായിമ്മ തേങ്ങ
ഉം
ഒണക്കി ആട്ടുന്ന ആളാണ്
ആഹ് ആഹ് ഇപ്പൊ പിന്നെ ആട്ടാനരു ബുദ്ധിമുട്ടൊന്നു ല്ല ല്ലോ അമക്ക് തേങ്ങ പൊളിച്ചിങ്ങാണ്ട് മില്ലില് കൊണ്ടെ കൊട് ത്താ മതിയല്ലാ ആഹ് ബുദ്ധിമുട്ടൊന്നുല്ല പ്പൊ നല്ല സുഖാണ്പ്പ ഈ മഴന്റെ ഒക്കെ ടൈം ആയാലും.
അതെ അതെ അപ്പ ഈ ഈ തേങ്ങ ഈ വെളിച്ചെണ്ണ വെച്ച് ആട്ടിയ എണ്ണ വെച്ച് എന്താ തലമുടിയിൽ തേക്കാനുള്ള എണ്ണയൊക്കെ ഉണ്ടാക്കും അല്ലേ.
ആഹ് എണ്ണയൊക്കെ ഉണ്ടാക്കും. ആഹ് ആഹ് ആഹ്.
ആഹ് നിങ്ങളെങ്ങനാ ഉണ്ടാക്കണേ?
ഈ ഞങ്ങള് എണ്ണക്ക് എള്ളുണ്ടല്ലോ
ആഹ് കറുത്ത എള്ള്.
കറുത്ത എള്ള് ആട്ടും. സെപ്പറേറ്റ് ആട്ടലാണ്.
ഓഹ് എള്ള് ആട്ടിയട്ട്
ആഹ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും.
ആഹ് ആഹാ. ആഹ് എള്ള് ആട്ടിയട്ടാണോ?
ആഹ് എള്ള് ആട്ടീട്ട്.
അതിനകത്തോട്ട് വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കും.
ആഹ് വെളിച്ചണ്ണ എടുത്ത് ഒഴിച്ചിടും. വെളിച്ചെണ്ണല്ല തലേൽ തേക്കല്. ഞങ്ങൾഈ എണ്ണയാണ് തലയിൽ തേക്കല്. ന നല്ലെണ്ണ ഉണ്ടല്ലോ. ആട്ടിയ എണ്ണ. ആഹ്
അതെ അതെ ആഹ്. അപ്പെ ഞാൻ ചോദിക്കട്ടെ മില്ലൊക്കെ പോയാൽ നമുക്ക് എള്ള് എള്ളെണ്ണ കി ആട്ടിയ എണ്ണ കി
ആഹ് അങ്ങനെ കിട്ടും. വാങ്ങാനും കിട്ടും മില്ലീന്നു തന്നെ.
ഓക്കെ അത് നല്ല പൈസയാവോ?
ആഹ് അത് പൈസ. അപ്പ എണ്ണയ്ക്ക് പൈസ ക്കെണ്ട് വെളിച്ചണ്ണേക്കാട്ടി റേറ്റുണ്ട് എണ്ണയ്ക്ക്.
ഉം ഹും അത് ചോദിച്ചതാ. അത് അറിയില്ലായിരുന്ന്. എള്ളെണ്ണ ഇല്ലേ ആഹ് എള്ള
ഇങ്ങള് എണ്ണ ഇങ്ങള് വെളിച്ചെണ്ണയാവും യൂസ് ചെയ്യലല്ലേ.
അങ്ങനെ വെളിച്ചെണ്ണ യൂസ് ചെയ്യത്തില്ല. കാച്ചും. ആട്ടണ മേടിച്ചിട്ട് ആട്ടിയ എണ്ണ മേടിച്ചിട്ട് കാച്ചും. പിള്ളേർക്ക് അതാ തേക്കുന്നത്. ആഹ് കറി വേപ്പിലയും മറ്റേ കറ്റാർവാഴയും ഉള്ളിയും ഒക്കെ ഇട്ടട്ടെ കാച്ചുന്ന പരിപാടി. ആഹ്
ആഹ് ആഹ് ഉം അ പ്പെ ഈ മുടികൊഴിച്ചിലിന് അതിനെല്ലാ സംഭവത്തിനും നല്ലതാവൂല്ലേ.
ആഹ് മുടി കൊഴിച്ചിലിന് താരൻ ഏഹ് കൂടുതലും നമ്മള് വെളി ച്ചെണ്ണ തേക്കുന്നൂട്ടല്ലല്ലോ ആട്ടിയ എണ്ണ തേക്കുന്നത്.
ആഹ് ആഹ് അത് തന്നെ.
മു മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. വെളിച്ചെണ്ണയൊക്കെ തേ ച്ച് കഴിഞ്ഞാ കറുപ്പ് കിട്ടത്തില്ലല്ലോ. ഇതൊക്കെ ആവുമ്പോ പിന്നെ എള്ള് ഇത് കറുത്ത കരിംജീരകം കരിംജീരകം ഉണ്ടല്ലോ
ആഹ് അത് നല്ലതാണ് തലയ്ക്ക്. ഉം ഉം
അതും ഈ കാച്ചുന്ന കൂട്ടത്തില് ഇടും. കരിംജീരകം, ഉലുവ അതൊക്കെ ഇട്ടിട്ടാ ചെയ്യാറ്.
ഏയ് ഏയ്
ആഹ്. എന്നാ ശരിയെന്നാ കേട്ടോ.
ആഹ് എന്നാ ശരി എന്നാല്. ഓക്കെ എന്നാല് ഓക്കെ.